ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വർത്താനും സുഖല്ലേ
ആഹ് സുഖായിരിക്കുണു എന്താ ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ നിക്കാറുന്ന് ആഹ് കടി പൊറത് ന്ന് വാങ്ങിയാടാ എണ്ണക്കടികളാ
ഏഹ്
പഴപൊരിയും പരിപ്പൂവടക്കെ അവിടെ എന്താ മഴല്ല്യ ന്ന് നല്ല വേയിലല്ലേ
ഏഹ് ഇവിടെ എത്ര നേരം വെയിലിണ്ടായിരുന്നു പക്ഷെ ഇപ്പം മഴചാറ്
അതെ അവിടെ എങ്ങനെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞഴിഞ്ഞാല് ഉണങ്ങാനൊക്കെ നല്ല പാടാണോ
ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ മേലെ ഏഹ് ഒരു ഹോള് ഇണ്ട് ആറിടാനായിട്ട് തന്നെ അതൊണ്ട് ന്നാലും വെയി ലില്ലെങ്കി പിന്നെങ്ങനെടെ അറിട്ടിട്ടും കാര്യല്ലലോ ഫാന്റെ ചോട്ടില് ഇട്ടാലേ പിന്നെ ഉണങ്ങികിട്ടാ
ഹതെ ഇവിടെ അതെ ജോയിന്റ് ഫാമിലിയാണ് ഏതാനം കുറെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട് പുറത്താണെങ്ങ മഴയും ഉണക്കാനും പറ്റില്ല രാത്രിയക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇട് കാരണെ
ആഹ് അതെ ഇവിടെ അങ്ങൻ തന്നെ രാത്രി ഉം അതെ
തുണി നഞ്ഞത് ഉള്ളിലോ ഉണക്കാ പറ്റില്ലല്ലോ ഉണക്കി കഴിഞ്ഞാപിന്നെ
ല്ല ആഹ് അതെ പിന്നെ അത്യാവശ്യള്ളതൊക്കെ ഇട്ടല്ലേ പറ്റൂ കുട്ടിളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ പോല് ഫാൻറ്റോട്ടില് ഇടു ണക്കി വെള്ള റ്റി കഴിഞ്ഞേന്റെഷം എടക്കുന്ന ഇടത്തിൽ ഉം പിന്നെ ഉമ്മ പ്പന്റെ ഡ്രസ്സൊക്കെ ഡൈനി ഹോളില് ആരും കിടക്കൂലാലോ ഒരു കൊല ഭക്ഷണം കഴിക്കുന്നൊരാളുണ്ട് അവിടെ ഒന്നായിട്ടങ്ങാറിടും
അതെല്ലെ ആഹ് പിന്നെ രാത്രികളിലൊക്കെ പറയണ പോലെ ഈ മറ്റേ ഒരു ആഹ് അഴക്ക വാങ്ങട്ടൂല്ലോ ആഹ് അപ്പർത്തുപ്പർത്തും കമ്പിള്ളത് അഹ്ങ്ങനെ അലാസ്റ്റിക് പോലെ ഒരു ജനലന്റെ മോൾന്ന് അപ്പുറത്ത് ജെൽനപൊളിക്ക് നീട്ടി വെക്കാൻ പറ്റും ആഹ് ഇണ്ട് അങ്ങനെ അങ്ങൻതെ നല്ലതാവും അവ്ടെ ഹസ്ബൻറിന്റെ വീട്ടില്ണ്ട് അങ്ങനെ നിങ്ങൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്താന്ന് കുട്ടി ചെറുതാവുമ്പഴേ കുട്ടിക്ക് എപ്പഴും മറ്റേ ഈ തുണി വേണല്ലോ ഈ വെള്ള തുണി ഇങ്ങനെ കെട്ടാന് അപ്പ അത് പെട്ടെന്ന് ഒണങ്ങാൻ വേണ്ടിട്ട് അങ്ങനങ്ങന ഇട് പറഞ്ഞു ഞങ്ങള് പക്ഷെ രാവിലെ എണീറ്റ് വന്ന കഴിഞ്ഞ് ഇതിങ്ങനെ കാണണം
ആഹ്
അതൊരു പണിയാണ് ഇങ്ങനെ എടുത്തിച്ച് എടുത്തിച്ച് എടുത്തിച്ചിട്ട് ഉം ആഹ് അങ്ങനെ പിന്നെ വൈകുന്നേരം എന്താ കടികളൊക്കെ ഇണ്ടാക്കാറുണ്ട് എണ്ണ കടികളോ അങ്ങനെ എന്തെലോക്കെ
ഞമ്മലങ്ങനെ വൈകുന്നേരം ചായാ നിർബന്ധല്ല ആഹ് പിന്നെ എപ്പളെങ്കിലുക്കെ പൂതിയാവുന്ന സമയത്തൊ തെന്തെങ്കിലും കടികള് ണ്ടാക്കും അങ്ങനെ ചായ നിർബന്ധന്നുല്ല
ആഹ് അല്ല ചായ കുടിക്കാണ്ടിരിക്ണ നല്ലത് ഞങ്ങളോ തെട്ടോക്കെ അങ്ങനെ നിർബന്ധന്നുല്ല
ഉം പിന്നെ ആൺ ഇക്കാക്കാരൊക്കെ ണ്ട് ഓൽക്ക് ചായ വാണം ഓൽക്ക് ചായ കൊടുക്കൂ കടി എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവു അത് കഴിക്കു
ആഹ് ആ കുട്ടികൾക്കൊന്ന അങ്ങനെ ബിസ്ക്കറ്റ് വല്ലാണ്ട് കൊടുക്കണ നല്ലതല്ല അയില് മൈദൊക്കെ അല്ലേ കൂടുതലുള്ള പിന്നെ ഷുഗറും
ആഹ്
അങ്ങനെ ഞങ്ങളതെ പിന്നെങ്ങനെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊ ക്കല്ലേ അപ്പ പിന്നെ വർക്കഔട്ട് ചെയ്യ്ണം നല്ലതാണ് ആ പിന്നെ ആരും അങ്ങനെ ചെയ്യൂലല്ലോ നമ്മടെ വീട്ടിലാണെങ്കിലും പണ്ടത്തെ കാലം ന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മീമ്മ അര ക്ക അതുപോലെ വിറക് കൊത്താ -? അലക്ക പാ ത്രം ഇരുന്ന് കഴ്ക്ക ഇരുന്ന് തുടയ്ക്ക അങ്ങനെയൊക്കെ ല്ലേ ഇണ്ടാർന്ന് ഇന്ന് പറയുമ്പോ എല്ല തിനു ഉപകരണങ്ങളുണ്ടല്ലോ അതെ ഇപ്പൊ വാഷിംഗ് മെഷീനിലാണെങ്കിലും ഉണ്ട് ഒന്നും നമ്മള പറയണ്ട നമുക്ക് അങ്ങനെ വർക്കഔട്ടും കാര്യങ്ങളും കിട്ടുന്നുല്ല അതൊണ്ടാണ് ഇങ്ങനെ ഈ ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതലായിട്ട് വര ഇപ്പൊ കൂടുതലും സ്ത്രീകൾക്കാണല്ലോ വയറു സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഹാർട്ട് അറ്റാക്ക് തും അങ്ങന കാര്യങ്ങളും കൂടുതൽ സ്ത്രീകൾക്കാണത് ബാധിക്കണത് അത് എന്തുകൊണ്ടാണ് ച്ചങ്കില് നമ്മള് പണ്ടത്തെ ആള്കള് പറഞ് കഴിഞ്ഞാ ഇങ്ങന് ത്തെ ഇത്തെ കാര്യങ്ങള് ചെയ്താർന്നു ഇപ്പത്തെ ആളുകളൊന്നും ചെയ്യ്ണുല്ല
ആഹ് ഇപ്പത്തെ ഫുള്ള് ത് മടിയല്ലെ എല്ലാർ
അതെ ഇപ്പൊ പിന്നെ ഒരു മടിയുടെ ഒരു
ഉം അതെ ഇപ്പൊ എത്ര ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അ അത്രയേ നല്ലത്
അതെ പിഞ്ഞി കൊറെ പേരിങ്ങനെ വെയ്യായി കൊക്കെ വരുമ്പോഴാണ് നടക്കാൻ തൊടങ്ങ്ണു അതുപോലെ ജിമ്മില് പോണു അങ്ങനെയൊക്കെ ചെയ്യണ
വന്ന് തൊടങ്ങുമ്പോ ഓൽക്ക് ബോധം തെളിയും അതുവരെ ഇങ്ങനെ കെടന്ന് ഇരുന്നും തിന്നും കുടിച്ചും നടക്കാന ഇഷ്ടം
ശരിക്കും പിന്നെ അതുവല്ലേ നമ്മളിപ്പോ അങ്ങന റസ്റ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മള് പാകത്തിനൊക്കെ ഫുഡ് കഴിക്കാൻ പാടുള്ളേ വല്ലാണ്ട് ഫാസ്റ്റ് ഫുഡോ അങ്ങനെ വല്ലാണ്ട് കഴിക്കുന്ന നല്ലല്ലേ കൊളസ്ട്രോള് കാര്യങ്ങളും കൂ
പണി ഉം മേലന കി പണിയെടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമല്ല എത്ര കഴിച്ചാലും
ആഹ്
വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ മാക്സിമം ശ്രദ്ധിക്കണം
അതെ പിന്നെ ആണുങ്ങളൊക്കെന്ന് പറയുമ്പോ അവര് പൊറ ത്ത് എറങ്ങിയിട്ട് എപ്പോളും വീട്ടിലിരിക്കണില്ലല്ലോ അവര് നടക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തങ്കലൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വെറുതെ പൊറത്ത് പോയിട്ട് നടന്നാല് അത്രയും കിട്ടണ്‌ണ്ട് അവർക്കെ പിന്നെ പണിയും ചെയ്യണവരും ഉണ്ട് ക്ക അങ്ങനെ ഒരു വ്യായാമം കിട്ടുന്ന കാരണം അവർക്ക് അങ്ങനെ വല്യയ എന്നാലും ഉണ്ട് ഇല്ലന്നല്ല പറയണെ എന്നാലും കൊറവാണ് സ്ത്രീകളെ അപേക്ഷിച്ചി ട്ട് പുരുഷന്മാർക്ക് കൊറച്ച് കുറവാണ്ന്നാ പറ്
ഓര് അധ്വാനിക്കാൻ വേണ്ടി പോകുന്നല്ലേ നമ്മള് വീട്ടില് ഇങ്ങനെ ഇരിക്കുന്ന് ഓല അധ്വാനി ക്കാൻ പോന്ന് രണ്ട് വത്യാസംല്ലേ
ആഹ്
പിന്നെന്തൊക്കെ നിങ്ങള രാത്രിക്കൊക്കൊക്കെ എന്താ ഭക്ഷണം
ആ ഇമ്പടെ ചോറ്ന്നെ കഴിക്കാ ആഹ് ഷുഗർ ഉള്ളവരൊന്നുംല്ല അത് കാരണം പിന്നെ കൊ
എല്ലാർക്കും ചോറ് ന്നെ ലേ
ആഹ് അവിടെ ഹസ്ബൻഡന്റെ വീട്ടിലൊക്കെ ചപ്പാത്തി ഒക്കെ ആയിരിക്കും അവിടെ ഷുഗർ ഉള്ളവരൊക്കെ ഇണ്ട് ചപ്പാ ത്തി കഴിക്ക് രാത്രി രാവിലെ ചെല് പ്പ ചപ്പാത്തി ഉച്ചക്ക് ചോറ് അങ്ങനെയൊക്കെ
ഏഹ്
ആഹ് കൺട്രോൾ ചെയ്യാൻ വേണ്ടീട്ട് വെല്ലാണ്ട്ല്ല എന്നാ പിന്നെ ഇണ്ട് പറയുമ്പോ അങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ വിട്ട് അങ്ങനെക്കെ കഴിക്കും പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും
ഏഹ്
ആഹ് ചെറുപയർ വെച്ചിട്ട് അങ്ങനെയൊക്കെ കടല അതൊക്കെ വേവിച്ചിട്ട്
അങ്ങനെക്കെ മൊട്ട പാല് അങ്ങനെക്കെ കഴിക്കും കിട്ട അവിടെ, അവിടെ അങ്ങനെരുതുണ്ട് ഉം. ആരോഗ്യം നോ നൊറ്റു കാറ്റഗറിയാണവടെ ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല എന്താ കിട്ടീച്ച ങ്ങട്ടക്ക കഴിക്യ. ലൈഫ് അങ്ങട് എൻജോയ് ചെയ്യാറില്ലേ പക്ഷെ അങ്ങനെ വല്ലാണ്ട്താക്കുന്ന അല്ലല്ലോ എപ്പ്ളേലും അറിയതൊക്കെ
ആഹ്, അതെ
അങ്ങനെ ഈ ഇരുപത് റേസ്സ് കഴിഞ്ഞാ തന്നെ സ്ത്രീകൾക്കൊക്കെ ഇവിടെയും ഇവിടെയും വേദനയും കാര്യങ്ങളും തുടങ്ങും
ആ അതെ ഇപ്പൊ, ചെറുപ്പത്തി തന്നെ മക്കക്ക് ഓരോ വേദനിം വര്ത്തും ല്ലേ. ഒന്നാമത് ഈ പൊറത്തെ ഫുഡിങ്ങനെ കഴിക്കുന്നുണ്ടായിരിക്കും
അതെ, ഇപ്പഴാണ് കണ്ടുപിടിക്കാത്ത കൊറെ അസു അസുഖങ്ങളാണ് ആൾക്കാർക്ക് ഉണ്ടാവണ്ത്.
ആ അതെ
വെറുതെ ഇങ്ങനെയിരിക്കുണമ്പോ എന്തേലൊക്കെ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ. പണ്ട് അത്രക്കുംങ്ങട്ട് അസുഖങ്ങളുണ്ടാർന്നില്ല ല്ലോ? പ്പ ഈ ഫുഡിന്റെക്കെ തോന്നണു, ഈ ഓയിൽ ന്റെ തോന്നണു, അവിടെ ഇവിടെ. ഇങ്ങനണ്ട് കൊളസ്ട്രോള് പോലെങ്ങ്ട് കൂടിട്ടേ അവടെ കഴല, വിടെ കഴലന്ന് പറഞ്ഞിട്ട്. എന്താ ഏതോ, ഓരോന്നിങ്ങനെ കേക്ക പൂവ പേടിയാവ.
ഏഹ്
ഉം, പക്ഷെ കല്യാണല്ലോ മെയിന്.
ആ അതെ
അവടങ്ങനെ കൊഴപ്പൊന്നുല്ലാത്ത എരിയല്ലേ
ഇവടെ കൊഴപ്പൊന്നൂല്ല
എങ്ങനെ ഗ്രാമപ്രദേശ, അതോ സിറ്റി ഏരിയെ?
ഇക്ക് കൊറച്ചു ഉള്ളിലോട്ടന്നെയാ
അതെ
ആ അങ്ങന ഗ ടൗണേരിയൊന്നല്ല കൃഷി ഒന്നുല്ല. പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ അടക്ക, ഇങ്ങൻത്തോക്കെ ണ്ട്.
ആഹ്, അങ്ങൻതോട്ടങ്ങളാവൂ ല്ലേ?
തോട്ടങ്ങള് ആ അതൊക്കെണ്ട് അല്ലാതെ കൃഷികളൊക്കെണ്ടായിരുന്നു ഇപ്പൊ, എട്ക്കൊരു സീസണ്ൽ ക്കാക്കെണ്ടാകും ക്കാക്ക ണ്ടാക്കുമ്പോ- നിറയണ്ടാവും. ഇപ്പൊ കൊറച് മുമ്പ് വ നല്ല നിറയെ ണ്ടായിരുന്നു. ഓരോ സാധനങ്ങളും പച്ചക്കറികള്, മറ്റെ വ. ക്കണ്ടായിരുന്നു. പിന്നെ കോവക്ക, കയ് പ്പ വത്തക്ക, ബാട്ടർ മെലൺ.
ആ ഞങ്ങിവിടെ തണ്ണിമത്തന്നാ പറയാ
ആഹ്, അതന്നെ ഓരോ. സ് സ്ഥലത്ത് ഓരോന്ന് പെട്ടെന്ന് പറയാൻ കിട്ടൂല.
വത്തക്കാ പറഞ്ഞപ്പൊ ഞാൻ പെട്ടെന്ന് ആഹ്, കേട്ടിട്ടുണ്ട് പക്ഷെ എന്താന്ന് പെട്ടെന്ന് ഓടില്യ.
ആഹ്, അതെ, അത് ഓരോ സ്ഥലത്ത് ഓരോന്നല്ലെ പറയാ. പിന്നെ കോവക്ക, കയ്പ്പ. വൈതനങ്ങ
അതൊക്കെൃഷി ചെയ്തിട്ട് വിൽക ചെയ്യാ? അത വീട്ടിൽക്ക് ഉപയോ ഗിക്ക.
വീട്ടിലേക്കെന്നെ അത് നോമ്പിന്റെ ഒരു സമയത്തെരുന്നു അപ്പൊ നോമ്പിനെ നമുക്ക് പച്ച കറി അധികം ചെലവില്ലാ ലോ? വിടെ അങ്ങനെ അത്തായം പറഞ്ഞിട്ട്ങ്ങനെ ആരും ആ ഈ ഒരു സമയത്ത് നാല് മണി സമയത്ത്ണീച്ചാലും അങ്ങനെ ഭക്ഷണത്തിനെണീക്കും ക്കൂല. ആഹ്, ഇല്ല, എല്ലാരും ആ രാ. നോമ്പറക്കുമ്പം കഴിക്കുന്നതും പിന്തെങ്കിലും കഴിച്ചാലായി. അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യലായി ചോറ് ആർക്കും വാണ്ട. ആഹ്, അനിപ്പൊ ചോറ് വേണങ്കി തന്നെ എന്തെങ്കിലും എർച്ചിയോ, മീനോ അല്ലെങ്കിൽ വേറെ ന്തെങ്കിലും, ഈ പരിപ്പ് അങ്ങനെ എന്തെങ്കിലും കറിയാവാണ്ടി അല്ലാണ്ട് പച്ചക്കറിയുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ ആരും ഉണ്ടാക്കൂല അപ്പൊ പിനെ ഇവിടെ അധികം വെച്ചിട്ടങ്ങനെ കെ പിന്നെ നമ്മള് കൊറേ കൂട്ടുമ്പോ എത്രായാലും മടുപ്പ് വരും അപ്പ പിന്നെ ഞങ്ങള് ഇങ്ങനെ കൊറച്ച് കിട്ടന്ന് പറിച്ചിട്ട് കൊണ്ടയി പീടി കൊടുക്കും
ആഹ്
ഉം പിന്നെ നോമ്പ് കൈഞ്ഞേരം പിന്നെ അപ്പഴത്തേക്ക അത് തീർന്ന് തുടങ്ങിക്ക്
ആഹ്
ആഹ് ന്നട്ട് ക്കാക പറയും വെുതെ ഓൻ ചെറിയോരു പൈസക്കും വേണ്ടി പീടിയേൽ എന്തിന് കൊടുക്ക വയർ ചീ ത്തെക്കളും നല്ലതാണ് ഞമ്മക്കന്നെ തിന്നൂടെന്നോയ്ക്കും
അങ്ങെ ചിന്തി ക്യും നല്ല തട്ടെപ്പ നമ്മള് പുറത്തൊക്ക പോയിട്ട് ഫുഡ് കഴി ക്ക്യാ പറയുമ്പോ നമുക്ക് വയർണത് കംപ്ലയിന്റ്ണ് നമ്മൾ അയ്ന് പൈസ കൂടുതൽ കൊടുക്കണം കൊടുക്കണം ഇപ്പൊ നമ്മള് വീട്ടില്ണ്ടാക്കാണെങ്കില് അത്ര ചെലവും വരില്ല നമക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കും ചെയ്യ നമക്ക് നല്ല ആരോഗ്യം കിട്ടും ചെയ്യും നമക്കീ ഹോസിറ്റലിൽ ഇങ്ങനെ നടക്കണ്ട ആവ്ശ്യ ശ്യല്ലല്ലോ വെയ്യായികയായിട്ട് അതെ അത് നല്ലത എപ്പയേങ്കിലുക്കെ ഒരു രസാണ് ഇങ്ങനെ പോയി കഴിക്കണതക്കെ പക്ഷെ എപ്പഴും നല്ലതല്ല നമ്മുടെ ആരോഗ്യം നോക്ക തന്ന
ഉം വയർന്ന് ഉം അതെ നിങ്ങളവിടെ കൃഷിയൊക്കെണ്ടാ
കൃഷി പറഞ്ഞു കഴിഞ്ഞാല് കൂർക്ക കൊള്ളി അങ്ങനെള്ളതൊക്കെ നടും ബടെ പാടത്തിന്റെര് ഏരീയാണ് ഇപ്പൊ പാടാവ കാരണം തന്നെ മൊത്തം പാടാ ഇതുവരായിട്ട് അങ്ങനെ വീടുകള കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നില്ല അപ്പൊ ഞങ്ങളുടെ ആഹ് ആഹ് ഏരിയയിലെ ക്കെ പറയുമ്പം നല്ലം പാടങ്ങള പാടങ്ങളൊക്കെ കുറച്ചൊക്ക ഇങ്ങനെ പണ്ട്ണ്ടാകുന്ന പാടങ്ങളൊക്കെ മാറിയി ട്ടവിടെ വീടുകളായിരുന്നു ഇവിടെന്ന്ർഞ പ്പഴും പാടായിട്ടാണ് നല്ലോണം കിടക്ണ്ട് പിന്നെ ഏഹ് നമുക്ക്ണ്ടല്ലോ ഗവൺമെന്റിൽന്ന് അങ്ങനെ പാടാക്ക പാടം പാടതായിട്ട്ന്നെ പോണംന്നാണല്ലോ അപ്പൊ പാട്ടത്തിനൊക്കടുത്തിട്ട് ആളുകള് കൃഷി ചെയ്യുക ചെയ്യണത് അങ്ങനെയുള്ളരു സിസ്റ്റം വിടെ അപ്പൊ കൊള്ളി പിന്നെ ഈ ച്ച പുല്ലൊക്കെണ്ടല്ലോ പശുവിനെ കൊടുക്കണത് പൂത്തിനെ കൊടുക്കണത് ആതൊക്കെ വളർത്ത അങ്ങനെക്കെ ചെയ്യാ
ഏഹ്
പിന്നെ പാടാണെങ്കിലും വെല്ലാണ്ട് വല്യ കൃഷി മരങ്ങളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ
ആഹ് അതെ
ആഹ് അതൊണ്ട് ചെറിയ ചെറിയ കൃഷികള് ചെയ്യും ഇക്കൊല്ല ണ്ട്ച്ച അടുത്തോല്ലം ഉണ്ടാവില്ല അങ്ങനങ്ങനെങ്ങനൊക്കെ പോ
ചക്കിം മാങ്ങിയക്കണ്ടോ
ചക്ക ആത് വീ വീട്ടില് വീടുകളിലുണ്ട്
ആഹ്
ആഹ് തറവാട്ടിലൊക്കെ ഉണ്ട് ഇവിടെ എന്റെ വീട്ടിലില്ല ഇവിടെ പാടാവകാരം കുഴമണ്ണ അവപകാനം അങ്ങനെ ണ്ടാവില്ല മാങ്ങണ്ട്ട്ടോ ആഹ് അവിടെണ്ടോ
ആഹ് വട മാങ്ങിം ചക്കൊക്കെ ഇഷ്ടം മാതിരിണ്ട് ഇപ്പതെ മാങ്ങ കഴിഞ്ഞ് തുടങ്ങി ആഹ് പലെ പലേ തര ത്തിലായ്റ്റ് ഇഷ്ടമാതിരി മാങ്ങേള്ണ്ട്
ആഹ് വീട്ടിലന്നെ വളപ്പില
ആഹ് ഞമ്മളെ വീ വീട്ടിന്റെ മുറ്റത്തുള്ള കേട്ടുണ്ടല്ല്
അതെ അതാഉമ്പ പിന്നെ നമ്മക്ക് നമ്മുടെ വീട്ടെല്ലാണ്ടല്ലോ പുറത് ന്ന് വാങ്ങി കഴിക്കണ്ടല്ലോല്ലേ
അതെ അതെ പൊറ്ത്ത് ന്നൊന്നും ഞമ്മൾ അങ്ങനെ വാങ്ങലില്ല
ഏ ഇന്നാ വിളിക്കോണ്ട്ട്ടോ
ആഹ് ന്നാ ശരിട്ടോ
ശരി